കേക്ക്ണ്ട്റാ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പളെ സമയം പോണ്ടെ ഇതീല് എത്രേ ഇങ്ങനെ ഇരിക്കാ
എന്താ ചെയ്യണപ്പോ എവിടെ ഉള്ള ഇപ്പോ നാട്ടിൽ തന്നെ
നാട്ടില്ലന്നല്ല ഇവിടിങ്ങനെ ഓഫീസിൽ വർക്കായിട്ടിങ്ങനെ ഇരിക്കാണ് ഇങ്ങനെ കമ്പ്യൂ ഗ്രില്ല്ഇങ്ങന ഓരോന്ന് ചെയ്യാനാ
ആഹ് അപ്പോ വർക്ക് ഇണ്ടാവുല്ലേ എന്താപ്പേ വെർതർന്നിപ്പോപറയ്ണ
അല്ലടാ പണീയർഞ്ഞാ കാര്യായിട്ടൊന്നുംല്ല ഇത് ഒന്നോ രണ്ടോ മണിക്കൂറിന്റെള്ളു പിന്നെങ്ങനെ ഇങ്ങനെ ആൾക്കറെ ഇങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടിട്ടിങ്ങനെ സ്ക്രീൻന്റെ മുമ്പിലിങ്ങനെ ഇരിക്ക
ഉം അതെ അതെ എന്നിട്ടിപ്പോ
അല്ലാ ന്റെ പാടന്താ
നമ്മളതാവിടെ നാട്ടിൽ തന്നെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോണ് ചില സമയത്ത് ഇപ്പൊ കോളജിന്റെ അവസ്ഥ തന്നേ കോളജില്ലെങ്കി പിന്നെ നമുക്കെന്താ വെറുതെ സമയം പോന്നല്ലാതെ നമ്മള് പ്രത്യേകിച്ചൊന്നും ചെയ്യണൊന്നില്ല എഫക്റ്റീവായിട്ട് നമ്മള് നമ്മളാ ഒരു ഫ്രിടൈം ഉപയോഗിക്കുന്നില്ലന്നുള്ളത് ഭയങ്കര വിഷയമായിട്ടുള്ള കാര്യമാണ് മൊത്തത്തി ഇപ്പോ ഇന്നത്തെ ആ ഒരു തലമുറ യുവതലമുറ തന്നെ ഇപ്പൊ എന്താണ് നല്ല സമയം വെറതെയുള്ള ഒരു ഒഴിവു സമയം ഫ്രീടൈംന്നുള്ളത് എഫെക്ടീവായിട്ടുപയോഗിക്കണി ല്ലാവര് പലേതരം കളികളായിട്ട് അല്ലെങ്കില് എന്താ പറയാ തിരെ അവരുടെയൊക്കെ അവ അവരുടെ ഭാവിക്കോ അല്ലെങ്കിലവരുടെ കരിയറിനോ ഉപകരിക്കുന്ന ഒരു സംഗതിയല്ലാതെ വേറെന്തൊക്കെ കാര്യങ്ങളായിട്ട് അവരെന്താണ് പോയി പോണന്നുള്ളതാണ് ഒരിത്
ഉം അത് ശരിയാണ് കാര്യമായ പലരും ഓരോ മൊബൈൽ ഗെയിമുകളും അതുപോലെ പി സി കേട്ടാണ് ഒഴിവ് സമയങ്ങൾ പലതും മുഴുകിയിരിക്കുന്നത് ന്നാലും കുട്ടികൾ ഈ സമയത്ത് അങ്ങനൊരു ഫ്രീഡം ആർക്ക് ഈ ഒരു സ്വാതന്ത്യം വേണ്ടേ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ പറ്റില്ലാന്നാലും
അതെ അതെ സംഗതി ശരിയാണ് കാരണം നമ്മള് പലേ തിര ഉണ്ടാവും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കി ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും അപ്പൊ അതിന്റെക്കെയിടയിൽ നമുക്കിങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ ഒഴിവുസമയം ലഭിക്കുമ്പോൾ അത്ര ചെറിയ ചെറിയൊഴിവു നമ്മുക്ക് ലഭിക്കുകയുള്ളൂ അത്തരം സമയം ലഭി ഇപ്പനമ്മളത് ആ ഒരു ടൈമികൂടെ നമ്മളെന്താ പറയാ എ എല്ലാരും പറയുന്ന പോലെ നമ്മള സമയം നമ്മളൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് എനിക്കുഭയങ്കരെ ഫലവത്താവുന്ന രീതിൽ നമ്മൾ ഉപയോഗിക്കണന്ന് പറ എന്താണ് നമ്മൾ ട്വന്റി ഫോർ അവറും വർക്ക് ചെയുന്ന പോലെ തന്നെയായില്ലേ കാരണം ആ മ്മള് നമ്മള് വർക്ക് ചെയ്യുമ്പോ നമുക്കിത് ഉപകാരപ്പെുന്ന രീതിയിലാണ് നമ്മ സമയം ചെലവഴിക്കുവാണ് ന്തെങ്കിലുപകാരപ്പെട്ട രീതിൽ തന്നെ സമയ ചിലവഴിക്കുകണെങ്കിൽ അത് നമ്മള് എന്താണ് വർക്ക് ചെയ്ത പോലെ തന്നെ ആയി അപ്പൊ പിന്നെ ചെറിയ എന്താറയാവും കുറച്ച സമയൊക്കെ നമ്മളെന്ത് ചെയ്യണം എ ഒരു വിനോദ പ്രത്യേകിച്ച് ചിലപ്പോ ഓരോത്തർക്കു ഓരോത്ത ഹോബിക്കനുസരിച്ച എന്തെലുമൊക്കെ മൂവി കാണ പടം കാണ സിനിമ കാണ അല്ലെങ്കിലെന്തേലൊക്കെ നിങ്ങ നിങ്ങൾ എന്തേലൊക്കെ വീഡിയോ ഗെയിം അത്രം വിഷയങ്ങളില് എന്താവുക മുഴുകയും അതൊക്കെയായിരിക്കും ഓരോരുത്തർക്കിഷ്ടം നമ്മുടെ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യണം ആ അവര് ആ ഒരു മേഖലയില് ആ ഒരു സമയത്ത് ആ ഒരു ഒഴിവുസമയത്ത് അവരുടെ ഇഷ്ടമായി ഇഷപ്പെട്ട സമയ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ചെലവഴിച്ചോട്ടെ കാരണം എന്നിന്ന മാത്രമേ എന്താക്കള്ളൂ അവരുടെ ഒരു സ്ട്രെസ് ഫുള്ളായിട്ടുള്ള ഒരു വർക്ക് ജീതത്തിൽ നമ്മുക്ക് എന്താ പറയാ ഒരു സമ്മർദ്ദം കുറക്കാനും വലിയൊരു മാർഗമാണ് ഈ ഒരുഫ്രീടൈം എന്നുള്ളത് അത്തരം ഫ്രീടൈം അവരങ്ങനന്നെ ഉപയോഗിക്കട്ടെ എന്നതാണ് എന്റൊരു അഭിപ്രായം
പക്ഷെ എന്നാലിതിന്റെ വേറൊരു വശം എന്ന് പറഞ്ഞാലേ നമുക്കിപ്പൊ ഒരു രണ്ടോ മൂന്നോ മണിക്കൂ കുറോ ഒഴിഞ്ഞിരിക്കനുണ്ടെങ്കില് ആ സമയത്ത് മനുഷ്യനൊരു ആവലാതിയാണ് കാരണം ഇപ്പോ സോഷ്യൽ മീഡിയും അങ്ങനെ അതിലൂ മറ്റൊക്കെ ങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആളുകളെ അങ്ങനെ ഇന്നൊവേറ്റീവ് ആയിട്ടും ഓരോ മോട്ടിവേഷനൊക്കയായിട്ട് ഒരുപാട് പാട് ആളുകള് ഇറങ്ങുന്നുണ്ട് അവരൊക്കെയന്ന് തന്നെ ഏത് വീഡിയോ എടുത്താലും റീൽ തുറന്നാലും ഇതു രിക്കരിത് ഉള്ള സമയം കരിയറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അത് ചെയ്യണം ഇത് ഇവിടെ എങ്ങനാണ്ട് നമുക്കിപ്പോം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെറുതെരിക്കണുണ്ടെങ്കിൽ ഇപ്പം ആ സമയത്ത് ഫലവത്തായിട്ടുള്ള ഒന്നും ചെയ്തില്ല എന്നിണ്ടെങ്കിൽ അതിപ്പോ നമ്മുടെ ഭാവി ആകെ ഏഹ് കോഞ്ഞാട്ടാവോ ഏഹ് ഇപ്പൊ ഞാൻ വെറുതിരിന്നാല് ഭാവിൽ ഇനിപ്പ അതിന് എന്തേ ലും പ്രശ്നം വരുവോ ആ രീതിയിലൊരു ആവലാതി ഇപ്പോ വെറുതിരിക്കാൻ ഏഹ് സംഭവം വെറുതെരിക്കുന്ന സമയത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല കാര്യായിട്ടൊന്നും ചെയ്തില്ല എങ്കിലും എ എ ഒരു ഏഹ് ആവലാ തി നിറഞ്ഞൊരു സാഹചര്യാണ് ഫീല് ചെയ്യണത് താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ
പക്ഷെ നമ്മള് ചിന്തിക്കണ്ട വിഷയം എന്ത പറഞ്ഞാല് ഇപ്പ നമ്മൾ ഇജ്ജ് പറഞ്ഞല്ലോപ്പ ഇൻസ്റ്റ തുറന്നാല് നമ്മള് റീലൊക്കെ എടുത്ത് നമ്മള് റ്റും എന്താ പറയാ നിങ്ങള് വെറുതെ ഇരിക്കരുത് പറഞ്ഞിട്ട് ഓൾ ഇങ്ങനെ നമ്മക്ക് ഉപദേശം തരും സംഭവം ഓള് ചെയ്യണത് എന്താ ഓള് ചെയ്യണത് ഇത് പോലെ ഫ്രീ ടൈമിലിങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ഏ നമ്മൾ ആ വീഡിയോ കാണുന്നു അതായത് ഓളോരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നു നമ്മള് അതിന്റെ ഉപഭോക്താക്കളാകുന്നു എന്നുള്ളതാണ് ശരിക്കും അവിടെ നടക്കണത്. അതുപോലെ തന്നെ നമ്മളിപ്പോ നമുക്ക് എന്താണോ ഫ്രീ ടൈമില് ചെയ്യാനേ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാനം ആ സാധനം തന്നെ നമ്മള് ചെയ്തോട്ടെ കുഴപ്പില്ല നമ്മളെ വിനോദം നമ്മളവിടെ ചെയ്തോട്ടെ പക്ഷെ ആ വിനോദം നമുക്ക് പ്രൊക്റ്റീവാ യിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പറയാണെങ്കില് എന്താണിപ്പം നമുക്ക് ഒരു എല്ലാ ദിവസം നമുക്ക് വർക്കിനിടേല് നമുക്ക് രണ്ട് മണിക്കൂർ ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അപ്പ നമുക്കാണെങ്കിൽ നമ്മ ൾടെ വിഷ് ചെയുന്നുളളത് ഗെയിമ് കളിക്കണതാണെന്നു കൂട്ടിക്കോ അങ്ങനാണെ നമ്മള് എന്ത് ചെയ്യാ ആ രണ്ട് മണിക്കൂർ എന്തായാലും നമ്മള് ഗെയിമ് കളിക്കണ്. നമ്മള് ഒരു സ്ട്രീം തുടങ്ങിട്ട് സ്ട്രീമില് പോയി ഗെയിമ് കളിക്കാ. ആ ഗെയിമ് നമുക്ക് എന്താവും ആഹ് എന്താ പറയാ ഇൻകമുള്ള ഒരു സ്രോതസ്സായിമായ് ഒരു പ്രൊഡക്റ്റീവ് ആയി രീതിയില് നമ്മള് മാറുന്നു നമ്മ ളൊരു രാജ്യത്തിന്റെ സിറ്റിസെൻ എന്നനിലക്ക് രാജ്യത്തിന്റെ ഇൻകം കൂടെ നമ്മളവിടെ അവിടെ സഹായിക്കെണ്ട് നമ്മളവിടെ ഒരു കാരണമായി മാറുന്നുണ്ട് ഒരു ഹേതുവായി നമ്മള് മാറുന്നു. അതായത് നമുക്ക് എന്താണോ നമ്മുടെ ഇഷ് ട വിനോദം അത് ചെയതോട്ടെ പക്ഷെ ഇഷ്ട വിനോദം നമ്മടെ നമ്മുടേതായ രീതിയില് പ്രൊഡക്ടീവായിട്ട് നമ്മള് ഉപയോഗിക്കയാണെങ്കില് അവിടെ എന്താ പണി വെറുതെ ഇരിക്കണുമില്ല എന്നാ നമുക്ക് നമ്മുടെ ഫ്രീടൈം നമ്മള് വെറുതെ ഇരിക്കുന്ന പോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു ണ്ട് അത്തരം രീതിയിലേക്ക് ഓരോരുത്തരും ചിന്തിച്ച് കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് ഈ ഒരു ഫീടൈമ് എന്താ പറയക ഫ്രീ ടൈമ് ഫ്രീ ടൈമ് ആയിട്ടന്നെ ഉപയോഗിക്കണെണ്ട് എന്നാല് ഫ്രീ ടൈംമ് വളരെയികം ആഹ് ഫലവത്തായി ട്ട് നമുക്ക് എന്താ പറയാ മാറ്റിയെടുക്കാനും കഴിയുന്നുണ്ട് എന്നുള്ള സമ്മതി നമ്മളും അവിടെ ചിന്തിച്ച മതി.
ആഹ് ഇത് പിന്നൊരു ഏഹ് രാഷ്ട്രീയമായിട്ടുള്ളൊരു ചർച്ചയായി പോകും കാരണം നമ്മളിപ്പോ ഏഹ് താൻ പറഞ് നീ പറഞ്ഞ മാരെ ഏഹ് ഗെയിമ് കളിക്കണതൊരു ഇപ്പൊരു വെറും ബോ ബ്രോഡ്ക ബോഡ്കാസ്റ്റിംഗ് ഒക്കെ തുടങ്ങി അത് ചെയ്യുന്ന സമയത്ത് നമ്മള് പ്രോഡക്റ്റീവ് ആവണ സമയ ത് നമുക്ക് വരുന്ന വ്യൂവേഴ്സ് എങ്ങനെയാണ് അതന്നെ അവര് നമ്മളെ ഏഹ് കച്ചവടവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ശരിക്കും അവരെ അ വരുടെ ഒയിവുള്ള സമയത്തെ നമ്മൾ നമ്മുടെ ഇൻകം ആക്കി നമ്മളെ ഇം മൂല്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ചൂഷണം ചെയ്യുന്ന് എന്നൊരു വശം അവിടെ വരുന്നുണ്ട്
അത് നമ്മള് ചിന്തിക്കണ്ട ആവശ്യില്ല കാരണം ഇജ്ജ് പറഞ്ഞല്ലോ ഇജ്ജ് ഇജ്ജ് റീല് കണ്ട് അപ്പൊറീല് എങ്ങനെ വരും ആ ആൾക്കാര് അങ്ങനെ നോക്കാണെ ഇപ്പ നമ്മള് എന്താ പറയാ ചെല പ്രവര്‍ത്തനം ഉപകാരപ്പെടനിണ്ട് നമ്മളിങ്ങനെ ആ സാധനം കഴിഞ്ഞാൽ നമ്മള് കാണാതെ പഠിക്ക്യ എമ്പതെറ്റിക് അല്ല ഓലൊരു സാധനം നമുക്ക് ഗി ഗിഫ്റ്റ്തരാണ് വേണേ കണ്ടോളി വേണേ കാണണ്ട ഏഹ് സ്കിപ്പ് അടിക്കണോങ്കിൽ സ്കിപ്പ് അടിക്കാ ഏഹ് നമ്മള് ആരും നമ്മളെ ഫോഴ്സ് ചെയ്യണില്ല ആ പ്രോഡക്റ്റ് വാങ്ങാം മേടിക്കാം പറയ് വേണങ്കി നമുക്ക് വാങ്ങാം വേണ്ടേ ആരും നമ്മളെ നിർബന്ധിക്കൂല പക്ഷെ ചിലപ്പോ വാങ്ങി കയിഞ്ഞാല് ചെലപ്പോ ഭയങ്കര ഫ്ലോക്ക് അപ്പൊ ഞമ്മള് പറയാണ് ഒരു കാരണം നമ്മ പൈസ ശരിക്കും കാരണം നമ്മളെ അപ്പൊ ഞമുക്ക് പാളിപ്പോയി പോയ പാളി പോയ ആയിരിക്കാം ഞമുക്ക് എന്ത ചെയ്യാം അത് ഞമുക്ക് വേണ്ട രൂപത്തിൽ നമുക്ക്എന്തായീല കിട്ടീല അതുപോലെ തന്ന ആയിക്കോട്ടെ ആയിക്കോട്ടെ കടി ഉപയോഗിക്കുന്നു അത് കാണാം അല്ലെങ്കിൽ രണ്ട് ടീമായി തിരിക്കണം ആൾക്കാരെ എന്ത് ചൂഷണം ചെയ്യപ്പെടുന്ന ആൾക്കാര് ഒന്ന് എന്ത് അല്ലാത്ത നിർബന്ധിത മില്ലാതെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ അപ്പൊ കി ത് ചെയ്യപ്പെട്ട ആൾക്കാര് എന്ന വിഭാഗ്യത്തിൽ നിന്ന് നമ്മൾ കരഞ്ഞരുത് നമ്മൾ രീതികാരം ചൂഷണം ചെയ്യ നമ്മള് അത് നമ്മുളെ കഴിവാണ് നമ്മ എന്ത്, ചെയ്യണ്ട, ചൂഷണം ചെയ്യല്ലേ? ചിന്തിക്കണ്ട, ആവശ്യല്യല്ലോ?
ശെരിയാണ്. ന്നാലും, ഇക്കാലത്ത് ഈ ലോകത്തിന്റെ, ഒരു കിടപ്പ് തന്നെ ങ്ങനെ? ആഹ്, നമ്മുടെ, ഫ്രീഡം മറ്റുള്ള കയ്യിലും. മറ്റുള്ളോരെ ഫ്രീഡം, വേറെ ആൾടെ കയ്യിലും. അങ്ങനെ? ഏ, ഫ്രീടായാലും, ഒരാളുടെ സ്വന്തം ആയാലും, ഒരാളുടെ ഒഴിവുസമയ ണെങ്കിലും, എല്ലാം! ഏ, പല രീതിയില്, നമ്മുടേതല്ലാത്ത രീതിയിൽ നമ്മൾ, അറിയാതെ പോ. ഏ, ഈ, പല രീതിയിൽ, കച്ചവട കച്ചവട വൽക്കരിക്കപ്പെടുന്നു. ന്ന്ള്ളരു യാഥാർത്ഥ്യം അവിടെക്കെടക്കും... ണ്ട്, ഏ, നമുക്ക് നമുക്ക് തോന്നും. നമുക്കവിടെ സ്വതന്ത്രം ണ്ടല്ലോ? ന്നാലും നമ്മളറിയാതെ. നമ്മളെ, അതിലേക്ക് വൽച്ചേയ്ക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ, ലോകത്ത്.. നടന്നൊണ്ടിരിക്കുന്നത്, എന്നതൊരു വാസ്തവാണ്.
അതെ, അതെ, അപ്പൊ, താങ്കൾക്ക് ഇപ്പൊ, താങ്കളെ, സംബന്ധിച്ചിടത്തോളം ഒരു, ഒയിവ്, സമയം, കിട്ടാണെകില്. അ അത്, ഏത്, രീതിയില് ചെലവഴിക്കാനാണ് താങ്കൾക്ക് ഇഷ്ടം. താങ്കളുടെ, ഒരു, ഹോബി, എന്തൊക്കെയാണ്? ഈ- ഒഴിവ്സമയങ്ങളിൽ? ത താങ്കള്, ഏ, എന്ത്, വിഭാഗത്തില് ഏർപ്പെടാനാണ്. താങ്കൾ, ആഗ്രഹി പിന്നെ, ന്തേ?
സ്വാഭാവികായിട്ട് അങ്ങനെ ചോദ്യം വരുമ്പോ? നമ്മൾ പറയും. ഏ ഫോൺ നോക. എ ഇൻസ്റ്റഗ്രാം, എട്ക്കാ, റീല്, എട്ക്കാ. അങ്ങനെ, ഒരു, ചോദ്യം വരാൻ തന്നെ! അല്ല, അങ്ങനെ ഒരു ഉ, ഉത്തരം. ഏ ത്പ്പോ, ഒരു, തൊണ്ണൂറ്, ശതമാനം ആളുകൾട്, ചോയ്ച്ചാലും ഇപ്പൊ, ഒരേ ഉത്തരം. ഇൻസ്റ്റാഗ്രാമ് ഇട്ക്കാ റീല് തോണ്ടാ. ആ ഒരുത്തരം വരാനൊരു കാരണം ണ്ടല്ലോ? ഏ, ഈ, വേൾഡ് ഓഡറ് അങ്ങനെ ആയി മാറിയതിന് ഒരു, കാരണം ണ്ടല്ലോ?
ആഹ്.
അതിന കുറിച്ച്, ഞമ്മള്, ചിന്തിക്കണം? ഏ, സ്വാഭാവികാണ്, ഞമ്മക്ക് ഫോണ് നോക്കാന്നുള്ളതരു. ഹോ, ഒഴിവ് സമയത്ത് ഇൻക്കതൊരു ഹോബിയായി മാറി. ക്ഷെ, ഒരു, മോശം ഹോബിയാണല്ലോ? വെറുതെര്ന്ന്. ഫോൺ, തോണ്ടന്നുള്ളത്. നമ്മളെ, ബ്രെയിന്, നമ്മളെ, തലച്ചോറിന്റെ. ഏ, അതിന്റെ കഴിവുകൾ, അതിന്റെ... ഏ, തലച്ചോറിന്റെ വൈക് ല്യങ്ങള്- രൂപപ്പെടുത് ന്നൊരു ഹോബി, ആയിട്ട്, മാറാണ്. ക്ഷേ തൊരു, അതൊരു, ഹോബിന്ന് പറയാൻ പറ്റൂല. ക്ഷെ ആളുകള്, അതിനൊരു ഹോബിയായിട്ട് എടുക്കുന്നു.
അതെ, അതെ, പക്ഷെ, ഈ, ഒരു ഹോ ബിന്ന് പറയുമ്പള്, എന്താ പറയാ. ഹേ, നമ്മളിപ്പോ, ഇനി പ്പൊ, ഉദാഹരണത്തിന് നമ്മള് പ്പൊ, സിനിമ കാണാ നമ്മള, ഹോബിന്ന് കൂട്ടിക്കോ? അല്ലെങ്കില്, ആഹ്, റീൽസ് കാണ. അങ്ങനെണെങ്കിൽക്കൂടെ, ഞമ്മക്ക് ആ നമ്മളെ, അത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പ്പ, റീൽസ് എടുക്കയാണെങ്കിൽ നമ്മുടെ ഫീഡ് നമ്മ.. ക്ക്, എഫക്റ്റീവ് ആയ, രീതിയിലേക്ക് നമ്മടെ ഫീൽഡിനെ നമ്മക്ക്, മാറ്റിയെടുക്കാൻ പറ്റുന്ന സത്യാവസ്ഥയാണ്. കാരണം എന്ത? റയാ, ഫു, ഫുൾ ടൈമ് വെ വെറുമൊരു എൻ്റർടൈമിന് മാത്രണെങ്കി, ഇങ്ങനെ മൂവിൻ്റെ കട്ടുകള്... കോമഡി, റീൽസ് മാത്രം വരുന്നത്. അതിലുപരി നമ്മള് എന്തിനാണ് ലൈക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഷെയർ ചെയ്യുന്നത്. ആ രൂപത്തിലേക്ക് നമ്മുടെ ഫീൽഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂന്നത് സത്യമാണ് അപ്പോ ഒരുപാട് ഒരുപാട് റീൽസ് എന്നിട്ടോ നമ്മക്ക് നോളഡ്ജ്കള് പറഞ്ഞു തരുന്ന അല്ലെങ്കി നമുക്ക് ഫാക്ടുകള് പറഞ്ഞു തരുന്ന ഒരുപാട് റീൽസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത്തരം പേജുകള് നമ്മള് ഫോളോ ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ അത്തരം പേജുകള് നമ്മള് ലൈക്ക് ചെയ്തു കഴിഞ്ഞാല് പിന്നെ വീണ്ടും വീണ്ടും അങ്ങനത്തെ റീൽ സ് അതുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ കണ്ടൻ്റാണ് നമ്മൾടെ റീൽസിലേക്ക് വരാ. അപ്പ നമ്മുടെ ഈ ഒരു ഒഴിവു സമയം എന്താവണില്ല വെറു തെ പഴാക്കണില്ല എന്നുള്ള വിഷയം അവിടെ കടന്നു വരുന്നുണ്ട്. എന്തിരുന്നാ എന്തൊക്കെയായാലും ഈ ഒരു ഒഴിവു സമയം എങ്ങനെ ചെലവഴിക്കണം എത്തരത്തിൽ നമ്മൾ എഫക്ടീവായി ഉപയോഗിക്കണം എന്നുള്ളത് ഒരുപാട് ചർച്ച ചെയ്യണ വിഷയമാണ്. ഒരുപാട് സംസാരി ക്കേണ്ട വിഷയമാണ്. നമുക്കേതായാലും നേരിട്ട് കാണുമ്പോ അല്ലെങ്കി നമ്മൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചു കൂടുമ്പേ നമുക്ക് ചർ ച്ച ചെയ്യാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
ഓക്കെ അ വീണ്ടും വിളിക്കണം ശരിയെന്നാ.
എങ്കി ശരിയെന്നാല്.